ആഹ് ആഹ് കേൾക്കുന്നില്ലേ ആഹ് കേൾക്കുന്നുണ്ട് ഹും
കേക്കുന്നെ എഹ് പിന്നെ എന്താ
ഇച്ചിരി ബിസി ആയിപ്പതാ
ആഹ് ആഹ് ഞാൻ വിചാരിച്ച് വിളിച്ച് കട്ടായപ്പോ തന്നെ വിളിക്കുമ്പോ ചെൽ ഇപ്പം ബിസിന്ന് കാണിക് രണ്ടാമത് വിളിക്കുമ്പോ
ആഹ് ഹാ ഹാ പിന്നെ ദോശ കഴിച്ചോ
ആഹ് രാവിലെ കഴിക്കും ഏഴ് മണി
കഴിക്കോ അവര് പോകുന്നതിനുമുമ്പ് കഴിക്കുല്ലേ.
ആഹ് ആഹ് ആഹ്
ഉം അവരിക്കറ ഉള്ളവരെല്ലാം പിള്ളേര് പോയി കഴിയുമ്പം ച്ചിരി ഫ്രീ ആവുല്ലോ? അല്ലെങ്കിൽ നമ്മള് കഴിക്കഇരിക്കുമ്പോഴ് അവർക്ക് നൂറ് കൂട്ട ആവശ്യങ്ങളാരി
ആഹ് ആഹ് ഞങ്ങള് ആ അതന്നെ ഞങ്ങളൊ ഇപ്പാട്ഇരുന്ന് കഴിക്കും. ഞങ്ങൾ മൂന്ന് പേരന്നെള്ളൂ. ഹസ്ബൻഡ് ഇവിടെല്ല നാട്ടിലില്ല ആഹ് ആ
പിന്നേ അയാക്ക് എന്തെങ്കിലും ഒന്നൊതുക്കി വെച്ചിട്ട് ചായ ഇടും ചായ കട്ടൻ ചായ ഇടും അത് കട്ടൻ ചായ എന്നാ അതും കുടി നിക്കുന്നത് മനസമാധാനത്തോടൊന്നുല്ല കാരണം പ്പെ കാണാ അതെളക്കാൻ പോവും പിന്നെ ചെലപ്പോ അയാൾ ടോയലറ്റിൽപോവും അങ്ങനെ പിന്നെല്ലാം ഒരിക്കി വിറ്റ് കഴിഞ്ഞിട്ട് ഫു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും
ആഹ് കഴിക്കൂലേ ആഹ്
എന്ന് പറഞ്ഞാല് നമ്മള് ഇഷ്ടത്തോടെ ചെയ്താരു നല്ലൊരു ഇത്.
ആഹ് മതി മ
പരിപാടിയല്ലേ
ആഹ്
സത്യം ഉം നമ്മള് ഇഷ്ടത്തോടെ ചെയ്യണോന്നേ ഒള്ളൂ ആ ഇയാക്കെന്തെങ്കിലും ഫ്ലോപ്പക്കെ
ആഹ്ആഹ്
അതാ വലിച്ചു വാരി നമ്മള് ആർക്കോ വേണ്ടി ചെയ്താ അത് അങ്ങനെ ഒരു ഫ്ലോപ്പ് ആയിപ്പോവത്തെ ഒള്ളു പക്ഷെ നമുക്ക് കൂടി വേ എന്തിട്ടാണ്‌
ആഹ് ആ
എല്ലാർക്കും ഇഷ്ടപ്പെടുന്ന രീതിൽ ഉണ്ടാക്കണം വെച്ച് മനസ്സുടെ ചെയ്താണ് നല്ലേ ക്കല്ലേ ഏ ആഹ് ആദ്യൊക്കെ ഫ്ലോപ്പ പ്പം കാരണം നമ്മള എല്ല എല്ലാരും എല്ലാം തികഞ്ഞോരല്ലല്ലോ പരാജയങ്ങളിൽ നിൻ അതാണല്ലോ വിജയത്തിലോട്ട് വരുന്നേ അം ആദ്യൊക്കെ ഉണ്ടാക്കുമ്പോ എന്തെങ്കിലും അപ്പൊ നേരി കൂട് പല്ലേ പുളി കൂടി ഉപ്പ് കുറഞ് അല്ലേ ഉപ്പ് കൂടി അങ്ങനെയൊക്കെ ഉണ്ടാ പക്ഷെ പിന്നെ പിന്നെ നിങ്ങ എന്താ പറയാ നമ്മള് പഠിച്ച് വരുമ്പോഅതങ്ങനല്ലയാവും
ആഹ് ഇപ്പൊപിന്നെ എല്ലം യൂട്യൂ യട്യൂബിലാളല്ലോ ഏത് അളവും
അഹ് പണ്ടൊക്കെ അമ്മച്ചിമാരെല്ലാം പറഞ്ഞു വരുന്നത് വെച്ചായിരുന്നു ചെയ്യുന്നത് ഇപ്പ ഇങ്ങോട്ട് അ ചോദിച്ചു മനസ്സിലാക്കിയിട്ടൊക്കെ ആയിരുന്നു ഇപ്പം ഫോണങ്ങോട്ടെടുത്താ മതിയല്ലോ ഏതെല്ലാം വിഭ
അത് മതി
ഏണോ
ആഹ് ഹ ഹ ഇരിക്ക്ണ് ആഹ് എത്ര അളവ്ട് ക്കണതെല്ലണ്ടല്ലോ ഉം ആഹ് മതി
നമ്മള് കേട്ടിട്ടില്ലാത്ത വിഭവങ്ങള്
ആഹ് ആഹ് ആഹ് അവിടെ എന്താ സ്പെഷ്യല് വെറൈറ്റിണ്ടാക്കോ
അങ്ങനെ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും ഉണ്ടാക്കില്ല ഇനെ. ചിക്കനൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ട
ആഹ് ആഹ് ആഹ്
അല്ല അത് ഇവിടുത്തെ ആൾക്ക് അധികം മധുരന്നും ഇഷ്ടല്ല അപ്പൊ മധുരം നാരങ്ങളുങ്ങാക്കണ്ട അയ്ക്കെന്തെങ്കിലും എരിവുള്ള സോയാബീൻ വെച്ച് ട്ടോ അല്ലെങ്കി ബീഫ് വെച്ചിട്ട് അങ്ങനൊക്കെ ഉം ആഹ് അതൊക്കെ പിന്നെ നമ്മള് കൂടുതൽ എണ്ണക്കടികൾ ഈ പറഞ്ഞ പോലെ പുറത്തുന്ന് മേടിക്ക മേടി ക്കഎന്നാ ചെയ്യ്ന്നേ സ്കൂളൊക്കെ വിട്ട് വരുമ്പം പൊർത്ത്ന്ന് നമ്മള് മേ വിളിച്ചോണ്ടാ വരുന്നേ അപ്പ ഓ അങ്ങനെ പിള്ളേരെ പറയാൻ പറ്റുന്നില്ല നമ്മള് തന്നെ അവരെ വഷളാക്കുന്നത് കാരണം നമ്മളെ കണ്ടന്നല്ലേ അവര് പഠിക്ക്ന്നേ എന്ന് വെച്ചാ നമ്മള് വീ ഏനമ്മള് വിചാരിക്കും വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റിന് ഏ ആ എന്താ പറയ്യാ അയിനെക്കാട്ടി കൂടുതലാ പൊർ തുന്ന് മേടിക്കുന്ന ക്ഷെ ആണ് അതാണ് നമ്മൾ. വീട്ടീ മായ മായമില്ലാതെ ഫ്രഷ് എണ്ണയിലും അതെ ഫ്രഷ് എണ്ണയിലും നമ്മള് നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം മുളക് പൊടി. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കുംണ്ട് പക്ഷേ കടയിലങ്ങനല്ല ഈ പാക്കറ്റ് മസാ ച്ചാല് ആയാലും എണ്ണതന്നെ എത്ര ദിവസം എത്ര പലഹാരങ്ങളുണ്ടാക്കി എണ്ണയിലായിരി ക്കു അവര് ചെയ്യുന്നേ അപ്പ അതിന് ടേസ്റ്റ് എന്തായാലും കൂടുതലായിരിക്കും നമ്മളും ഹ് ഇപറഞ്ഞ പോലെ ഈ കാലത്തിനൊത്ത് പോന്നോ എന്താ നടുവേ പോന്നോ എന്ന് പറയുന്ന പോലെ നമ്മ മ്മളും ആ ടെസ്റ്റിനൊത്തങ്ങ് പോവും അപ്പൊ നമ്മളെ കണ്ടല്ലേ അവരും പഠിക്കുന്നെ നമ്മത്തെ കാര്യം നമുക്ക് മടിയായിരിക്ക അയ്യോ ത് അത്രയും മെനക്കിട്ട് ഉണ്ടാക്കണം പിന്നെ വിചാരിക്കും നമ്മളൊണ്ടാക്കി കടയിലത്രയും ടേസ്റ്റും വരും പിന്നെ പ്പിള്ളേരുള്ളപ്പൊ തിന്നത്തുല്ല
ആഹ്ആഹ് അവിടെങ്ങ ഞങ്ങൾ മൂന്നു പേരന്നെ ഉള്ളൂ.
ആഹ് അച്ഛനമ്മയുണ്ട് അച്ഛനമ്മ ഞങ്ങള് അഞ്ചു പേരുണ്ട്
ആഹ് അഞ്ചുപരുണ്ട്ല്ല ആഹ് ആഹ്
അങ്ങനെ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഞാൻ പലപ്പഴും വിചാരിക്കും ഈ മുട്ടപപ്സൊക്കെ വീട്ടിലൊന്നൊണ്ടാക്കി നോക്കണം വിചാരിക്കും ആ വിചാരി പക്ഷേ നടക്കുന്നുള്ളു
ആഹ് ആഹ് മയ അതുകൊണ്ട് അയ്ന്റെ ശീറ്റൊക്കെണ്ടാക്കണല്ലേ മൈത ഉം
അഹ് ആഹ് ശീ ഇങ്ങനെ സമൂസക്കും കിട്ടുവല്ലോ ഇ പേപ്പർ ങ്ങാണ്ടില്ലേ ആഹ് നമ്മള ഉണ്ടാക്കി നോക്ക അടെ
ആഹ് ഇല്ല ഞാൻ ഇണ്ടാക്കി നോക്കിട്ടില്ല ഉണ്ടാക്കി നോക്കണം കരുതും അയ്മക്ക് എത്തിട്ടില്ല അ ഹ ഹ അതാണ്. ആഹ് അങ്ങനെണ്ടാക്കണം ഇങ്ങനെണ്ടാ
പക്ഷെ ആ സെക്കൻകൾകുള്ളി ആ മോഹം പിന്നെങ്ങന്നെ യ്യോ അയ്യോ എനിക്ക് വയ്യ നിനക്കെടാ എന്നാവു എന്ത്യ്യാമടിയാണ് എല്ലാ
പിന്നെന്തൊ ഹ്
ത ഇണ്ടാക്കിയൊട്ത്താല് പറ്റോ
ഉം അവിടെ മക്കളൊക്കെ എന്താ ആ എല്ലാ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കഴിക്കും റ്റോയിഷ്ടാണോ ഉം വൈകിട്ട് വരുമ്പം ചായക്കടിയൊക്കെ ഉണ്ടാക്കി വെക്കും
ചെൽപ്പം ഉണ്ടാക്കികൊട്ക്കും അല്ലെങ്കിൽ ബിസ്ക്കറ്റോ റസ്ക്കോ അങ്ങന് ത്തെ ന്തെങ്കിലും വരുമ്പോ തന്നെ എന്തെങ്കിലും വാണം എന്തെങ്കിലും ഒന്നേതും വാണം
ആഹ് ഹാ ഹാ ആഹ് ഹ ഹാ ഇപ്പം പിള്ളേർക്ക് മറ്റേ പിഴുങ്ങുന്നോ ഇഡ്ഡലി അതൊക്കെ ഒരു നേരമൊക്കെ കൊടുത്താൽ കഴിക്കും പക്ഷെ അതൊക്കെ ഇതൊക്കെ ആയിരിക്കും നല്ലത് ഇല്ലെ മായമൊന്നും ഇല്ലല്ലോ ശരീര നല്ല ഉഴന്നൊക്കെ ചെല്ലുമ്പോ പക്ഷെ അവർക്ക് ഈ വരുന്ന ചായേ മുക്കി കഴിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും കടി വേണവല്ലോ ആഹ് രാവിലത്തെ എന്തെങ്കിലും ഇരുന്ന് കൊടുത്താൽ ചിലപ്പോൾ ഇഷ്ട ഇഷ്ടപ്പെടും ചെലപ്പം പറയും ഇത് രാവിലെ കഴിച്ചി ല്ലേ എനിക്ക്ത് വേണ്ടാ ന്ന് പറിം
വന്നാൽ ചോർ കഴിക്കോ ഉം ആഹ്
പണ്ടൊക്ക് ഈതൊക്കെ കിട്ടാ എന്തോരം കൊതി വെച്ചിട്ടുണ്ട് അത്പോലെ തന്നെ ക്ക പഴുത്തത് വെച്ച് എന്തല്ലാം വിഫവങ്ങളാ ഉണ്ടാക്കുന്നത് പക്ഷെ ഇവിടതൊന്നും ഇറക്കത്തില്ല നമ്മൾ തന്നെ കഴിക്കണം വേണമെങ്കിൽ പിന്നെ കുമ്പളപ്പം
ആക്കുവല്ലോ ചക്കപ്പൊരി ഉണ്ടാക്കല്ലോ
ആഹ് പിന്നെ ഈ നമ്മള് ഈ ഓ ഈ അടയൊക്കെ ഇണ്ടാക്കുന്നപോലെ എലക്കാ ത്ത് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോടെ കൂടെ മിക്സ് ചെയ്ത്
മിക്സ് ചെയ്തോണ്ട് അങ്ങനെ ഉണ്ടാക്കൂല്ലേ
ഉം ശക്കരെക്കെവെച്ചിട്ട്
ആഹ് ആഹ്
ഉം ഉം എല്ലാം പറയും അതൊക്കെ നല്ല ഹെൽത്ത് ഇല്ല മായമൊന്നും ഇല്ലല്ലോ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ്ല്ലേ ശർക്കരയാലും തൊണ്ടാവാനായാലും
ആഹ്
അതുപോലെ അരിപ്പൊടിയായാലും ഗോതമ്പുപൊടിയായാലും പക്ഷെ ആഹ് പിള്ളേർക്ക് അതിൻ്റെയൊന്നും എന്താ അറിയത്തില്ല
ആറ്യാത്തില്ല
അവർക്ക് കുറെ കറുമുറാന്ന് കേൾക്കുന്ന സാധനങ്ങൾ മതി അതുപോലെ കുറേ പായ്ക്കേജ് സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ലെയ്സ്
ആ ലേയ്സ് ആ അങ്ങനത്തൊക്കെ
എന്താ എന്തോരോ ആഹ് കഴിക്കുന്നേ ഒരു പത്ത് പാക്കറ്റ് ഒന്നിച്ച് കൊടുത്താലും കഴിച്ചോളു
ആഹ് കഴിഞ്ഞു
അത് നമ്മൾ തന്നെ ഒരു കാരണക്കാരാ ഇവര് വഷളാക്കന് നമ്മള് കടേ കാണുമ്പോൾ മേടിച്ചു കൊടുക്കും ആണ് നമ്മള് മേടിച്ചു കൊടുക്കും ക്കും പിന്നെ അവർക്ക് അതെന്നും വേണം ഒരു വട്ടം മേടിച്ചു പോയോ പിന്നെ എന്നും വേണം മേടിച്ചു കൊടുത്തില്ലെങ്കിലോ ബഹളമായിരിക്കും
ആഹ്
പുറത്തേക്ക് പോയാ ആൾക്ക്‌ ഫസ്റ്റ് അത് കിട്ടേണ്ടിയെരും
ആണ് അത് അവരെ വഷളക്കുന്നതിന് മുമ്പ് പ്രധാന കാരണം നമ്മൾ പേരൻ്റ്സ് തന്നെ അച്ഛനും അമ്മ അല്ലെങ്കിൽ അപ്പുപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ കാണും നമ്മളെക്കാട്ടിലായിരിക്കും അവർ ആഹ് കൊച്ചിങ്ങടെ ഇഷ് അദിന്
ആഹ്
ഇവിടെ ഞാന് ആഹ് ലൈസ് അതൊന്നും അധികം മേടിച്ച് കൊടുക്കാറില്ല നമുക്ക് വിടെ കടയുണ്ട് പക്ഷെ കടേന്ന് അച്ചൻ കൊണ്ട്കൊട്ക്കും അതിന് ഞാനങ്ങ് വഴക്കാക്കും അച്ചാ കൊടുക്കല്ലേ ഇത് നല്ല അത്ര പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ അച്ചിച്ചനും പറയും ഇത് നല്ല അല്ല കൊച്ചു കൊണ്ട് കൊടുത്തിട്ട് പറയും നല്ല കൊടുക്കു ക്ക്ന്നെ നല്ലേ അല്ല പക്ഷെ മൂന്നിന്റന്ന് കൊടുക്കു ആഹ് പക്ഷെ അവർ ആര് കൊണ്ട് കൊടുക്കും കൊച്ചുങ്ങൾക്ക് എന്തുവാ കൊച്ചു മക്കുടെ ഇഷ്ടവാ എന്നുള്ള രീതിയിൽ
ആഹ് രീതിയിൽ ആഹ് അത് നമ്മൾ പഴ ക്കെ വാങ്ങി കൊടുക്കുക്കാണെങ്കിൽ അവരത് കഴിച്ചോളും അതൊന്നും അവർക്ക് പറ്റൂല്ല ആഹാ മാങ്ങ ഹെൽത്തിയാണ്
അതൊന്നും വേണ്ട പഷേ അതുപോലെ ഉമ്മനും അമ്മൂമ്മമാരൊക്കെ നമ്മളെ പണ്ട് അടിച്ചും ചൂലിനും മടലിനുക്കെ അടിച്ച് വളർത്തി പക്ഷേ ഇന്ന് പിള്ളേർ എന്തൊട്ട് നോക്കാ അന്നേരം വിവരം അറിയും
ആഹ് അതന്നെ
അതല്ല നമ്മൾ അവരെ ഒന്ന് അടിച്ചു നോക്ക്‌ അന്നേരം കാണാം അവർ നമ്മൾ എന്തോവായിരുന്ന്
ആഹ് അപ്പ അടിക്കണമില്ലല്ല അടിക്കാതെ അടിക്കാതെ വളർത്താണല്ലോ
ആണ് അതിന്റെ എന്തുവാ കുറവ് പിള്ളേരെല്ലാം ഉണ്ട് അടി വളരുന്നന്റെ അടി കിട്ടി വള പേരാന്റ്ൻന്റെ അടി കിട്ടാതെ വളരുന്നന്റെ ഇപ്പം അ സ്കൂളിലായാലും അധ്യാകർക്ക് പോലും വടിയെടുക്കാനുള്ള അവകാശം ഇല്ല ഇല്ല പിള്ളേരും തലതെറിച്ച് പോവാ എന്ന ചോയിക്കും തലതെറിച്ചുകൊണ്ട് പിള്ളേരെ എവിടെ പോയാലും എങ്ങനെ എന്തൊക്കെയായാലും തല തെറിച്ചു പോവും എങ്കിലും അദ്ധ്യാപകർക്കൊരു പണിയെടുക്കാനുള്ള ഒരു എന്താ അനുമതിയൊക്കെ കൊടുക്കണം അവരുടെ ഗുരുക്കളല്ലേ അല്ലേ ഒന്ന് എല്ലാത്തിനും അടിക്കണ എന്നല്ല അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് ശരിയാ അതാ ആഹ് അവസരം അതെ ഇത് മുതലെടുക്കുന്നരും ഉണ്ടെന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞു പിള്ളരൊക്കൊണെങ്കിൽ എന്തെങ്കിലും കാണിക്കുമ്പോ ക്ഷമയില്ലാത്ത അദ്ധ്യാപകരുണ്ടല്ലോ അവര് കൊച്ചുങ്ങളെയിട്ട് ഉപദ്രവിക്കും കണ്ടമാനം എന്ന വെച്ചാ ഒരു മര്യാദയില്ലാത്ത രീതി അതുകൊണ്ടൊക്കി ആയിരിക്കും മടിയൊക്കെ സ്കൂളുകളിൽന്ന് നിരോധിച്ചത് ആവശ്യത്തിന് എടുക്കാ ഏഹ് എന്തുവാ നല്ല അധ്യാകർക്ക് അതൊരു എന്താ പറയാ ഒര് നഷ്
ആഹ് അതന്നെ സ്കൂളിലായാലും വീട്ടിലാ- എന്തായാലും തെറ്റ് കണ്ടാ നമ്മൾ അവരെ തിരുത്തണം
ആഹ് അതെ അതെ ശിക്ഷ കൊടുക്കണ്ട് കൊടുക്കേണ്ടട്ത്ത് ശിക്ഷ കൊടു തന്നെ വളർത്തണം എന്റെ ഒരു ഒപ്പിനിയനാണ് ഞാനടിക്കും ഞാനൊരിതൂല്ലാതെ എനിക്ക് ദേഷ്യം കിർ ഞൻ കണ്ടമാനം തല്ലും. ഞാൻ വിചാരിക്കും അത് കൊണ്ട് സ്നേഹം കുറുയു ന്നെങ്കിൽ കുറയട്ടെ നമക്ക് സ്നേ ഹം ഇല്ലാ ഞ്ഞി ട്ടല്ല അടിക്കുന്നെ അങ്ങനൊരുതെറ്റവര് ആ തിരുത്തി കൊടുക്കും അതെ മനസിലായില്ല മാത്രമല്ല ആ അത് ഇപ്പ നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന വേറൊരിടത്ത് നിന്ന് കാണിച്ചാ ചിലപ്പോ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം മുന്നേ കുറ്റം പറയുന്ന അമ്മമാരെ യായിരിക്കും വളർത്ത് ദോഷാ ന്നായിരിക്കും പറ
ആ അതന്നെ അതന്നെ അപ്പഴും നമ്മൾ കൊത്തും
പിന്നേം കുറ്റം നമുക്കാ ചെയ്താലും കുറ്റം ചെയ്തില്ലെലും കുറ്റം അമ്മൾക്കാ അതാ അപ്പൊ നമ്മുടെ അത് ഒരു കടമയാ അവരെ അങ്ങ് നേർവഴിക്ക് നടത്ത തള്ളല്ലേ അപ്പ രണ്ടടി യൊക്കെ കൊടുക്കും ആഹ് ശരി
ആഹ് പഷേ ഉം